ആ അസ്സലാഅലേക്കും.
വലക്കും സ്ലാ.
എന്തൊക്കെയുണ്ട് വർതാനം.
ഇപ്പ നല്ലത് സുഖായിരിക്കുണു.
ഫുഡൊക്കെ കഴിച്ചോ ആ ഫുഡ് കഴച്ച് വരാ.
ആ പിന്നെ മക് ഓ. ഞാനൊരു വർക്കിന് വർക്ക്ന്നർഞാലോര് എംബ്രോയിഡറി പഠിക്കാൻ പോവ്ണ്ട്. അപ്പ കഴിഞ്ഞ് വന്ന് ഉം.
ണ്ടാ വൂലെ.
അപ്പ വന്നേമ്പാടെ കഴിച്. അടുത്തല്ല ഒര് രണ്ട്കിലോ രണ്ട് കിലോ മീറ്റർ റുണ്ട്.
എ ഹ് എന്താ ടൈലറിങ് ഒക്കെ ചെയ്യോ?
ഓ ഞാ. അ ങ്ങൻ ത്തെചെയ്യാന് പഠിക്കാൻ പോവാണ്.
ഏ എന്ത്.
ഹാൻ വർക്ക് ഉണ്ടാവുല്ലോ അങ്ങൻ ത്തെ
ആ ആ ആ അയിന് വരക്ക ആ
അതിന്റെ അത് പഠിക്കണ് തുടങ്ങിട്ടില്ല പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ളു
ഏ ങ്ങക്ക് ഇങ്ങളത് ഡ്രസ്സ് ഇങ്ങൾക്ക് ള്ളതൊക്കെ ഇങ്ങളെന്നെ അടിക്കോ
ആ ഇന്ക്കില്ലൊക്കെ ഞാൻ അടിക്കും പിന്നെ അതിക്ക് റെഡിമെയഡ് എടുക്കും ഇല്ലെങ്കി ഞാനൊക്കെ അടിക്കും പുറത്ത്ക്കൊന്നും അടിച്ച് കൊടുക്കല്യാ
ആ ആ ആ നല്ല കാര്യനല്ലേ അത് പിന്നടിക്കാൻ കഴിഞ്ഞൽ
ഉം ഉം ഞൻ പൊറത്തൊന്നും എടുക്കല്യാ ആരതും അടിച്ചൊന്നും കൊടുക്കൂല
ഏ പഠിച്ച് കഴിഞ്ഞാക്കെ അടിച്ചു കൊടുക്കലോല്ലെ ബിസിനസായിട്ട് എടുക്കാ
ആ ഇതും കൂടികഴിയുമ്പോ പിന്നെ കൂടുതൽ വർക്കും കൂടെ ചെയ്യുമ്പോ നല്ലത് കിട്ടുഅല്ലോ അല്ലെങ്കിപ്പോ വെറും ഒരു തുണിമ്മുലോന്നും ചെയ്യാതട്ട് കൊടു ക്കല്ലെ മ്മൾ നമ്മളെന്നെ വർക്കും കൂടി ചെയ്യുമ്പോ ഈ എംബ്രോയ്ഡറി ഒക്കെ നല്ല പൈസണല്ലോ അങ്ങനത്തെ ചുരിദാർനോക്കെ
ആ ആ
ചുരിദാർ നോക്കെ
ആ ങ്ങളെ അവിടുന്ന് പിന്നെ ആരെങ്കിണ്ടോ ഒറ്റക്കെന്നെ പോവല്
ആ ഇവിടുന്ന് ഇവിടുന്ന് ഞനെന്നെ ഒള്ളു അവിടെ എല്ല എത്തുമ്പോമ്മളെല്ലാരും അറിയിലോരോക്കെ തന്നെയാണ് കുറച്ചോകടുത്തിലോലൊക്കണ്ട്
ആ
ഇനിപ്പോ മോളെങ്ങനെ
ആ മോള് ക്ലാസ് പോയി ഉം എവിടെ മക്കളൊക്കെ സ്
ഓ
ഉം ഓര്
ഓലെ പറഞ്ഞയച്ചിട്ട് ഇൻക്ക് പത്തേക്കാലിനാ ക്ലാസ് തുടങ്ങാ അത് പത്ത്മണിക്ക് ഞാവിടുന്ന് പോവും
ആ
പിന്നെ വൈകുന്നേരംന്താ ചായക്ക്
വൈകുന്നേരം എന്തെങ്കിലും ബേക്കറി അങ്ങനെന്തെങ്കിലും നന്താഒന്നും ഉണ്ടാക്കാനൊന്നുല്ല
ഉം ഉം ഉ
ഇങ്ങളെന്താ എന്തെങ്കിലും കുക്ക് ചെയ്യ്ണ്ടോ വൈകുന്നേരത്തിന്
ആ എന്തെങ്കിലും ഉണ്ടെങ്കി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഇല്ലാ ന്ണ്ടെങ്കിൽ ഒര്ക്കങ്ങനെ നിർബ പ്പോ അങ്ങനല്ല ചോറാണെങ്കി ചോറ് വെയ്ക്കും ചെറുദിനെ എന്തെങ്കിലോക്കെ
ആ എത്രെലാ മക്കളൊക്കെ പഠിക്കണെ
എന്റെ പ്ലസ്റ്റു മറ്റേത് പത്താം ക്ലാസ് ചെർത് നേഴ്സറി ഉം
പിന്നെ ങ്ങള് എന്താത്രവരെ ഡിഗ്രി യോക്കെ പഠിച്ച്ണോ
ഞാന് ടി ടി സി
ആ
പിന്നെന്ത് പണികളെല്ലാം
ഏ അവിടെ അങ്ങനെന്നെ
രാവിലെ അങ്ങനെ മഴന്റെ ഒരുതൊക്കെ ഇങ്ങനെ വെന്നീന് പിന്ന ഞാനൊക്കെ മെഷീനില പിന്നെ അടു പണി എന്തിനി പഠിക്കാൻ പോണതിൻ മുന്നെന്നെ എല്ലാ പണിയും കഴിച്ചിട്ട് പോണ്ടെ അപ്പ മെഷീൻ വേഗം തിരുമ്പി മെഷീൻ അതിലെന്നെണുക്കി ഇവിടെ വന്ന് നോക്കണ് നല്ല വെയില
ആ ഇവിടെയ്ന് നല്ല വെയിലാ
ഉം ഉം മഴ കഴിഞ്ഞ പോലെ ഉണ്ട് ഇന്നലെ ഇല്ല ഇന്നുമില്ല ഇന്നലെ വെയിലാ
മ്
ഉം ഇന്നെന്താ ചോറ്റിക്കൊക്കെ കറിയൊക്കെ
ഇന്ന് എന്താ ചക്കന്റെ കുരാ കറി മ് അവിടെ ഇങ്ങക്കെന്താ പിന്നെ മുട്ട ഇന്ന് മീനൊന്നും കിട്ടിയില്ല
ആ ഇവിടെ മീനുണ്ട് പിന്നെ വൻമ്പയർ ഉപ്പേരിണ്ട് ഏഹ് ബീറ്റ്റൂട്ട് ഉപ്പേരിയുണ്ട് പിന്നെന്താ ചെരങ്ങ താളിച്ചു
ആഹ് ഒക്കെ ആക്കിവെച്ച് പോയി ഇണ്ടാവൂല്ലേ
ആഹ് ഒക്കെ ആക്കി റെഡി ആക്കി പോയിഇല്ലെങ്കിൽ വരുന്നെങ്കിൽ ഒന്നേ മുക്കാല് രണ്ടു മണിയക്കെകാനാവും
ഏഹ് അപ്പൊ പോ പോണെപ്പളാ
ഏഹ് പത്ത് മണിക്ക് പോവും
ആഹ്
ഓനെ സ്കൂളിൽ പറഞ്ഞ് ഓനെയും കൊണ്ടോട്ട് പോവും ഓനവിടെ ഇറക്കിട്ട് ഞാന് അവിടെ പോകും
ആഹ് ഞാനും കൊറ കുറച്ചൊക്കെ പോയിനി ടൈലറിങ് എംബ്രോയിഡറി വർക്കിന് പോയില്ല ടൈലറിങ്ങിനൊക്കെ പോയി അല്ല ഇനിവിടെ വീട്ടില് എനിക്കൊക്കെ അടിച്ചു ചെറുതായിട്ട് വീട്ടിന്നിടാനൊക്കെ നല്ലോണൊന്നും പഠിച്ചില്ല കുറച്ചു പോയിട്ടുള്ളൂ
ക്കാല് പഠിക്കാൻ പോയില്ല അയിന് ഞാനിങ്ങനെ രണ്ടിങ്ങനെ അങ്ങനെ അടക്കാ
ആഹ് യൂട്യൂബിലൊക്കെ ഉണ്ടാവൂലല്ലെ
പിന്നെ ഇപ്പളാണ് ഇതിന് പോവണത്
ആഹ് ഞാനിങ്ങനെ ഈ യൂട്യൂബില് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ
ആഹ് അങ്ങനതന്നെ അങ്ങനെ തന്നെ ഞാനും വെട്ടിയടിച്ചത് അങ്ങനെ അങ്ങനെ പഠി പഠിച്ച് പഠിച്ച് എന്നെച്ചോ ചുരിദാറും ഇതൊക്കെ ഇങ്ങനെ വേഗം പഠിച്ചു മാക്സിയടിക്കും ചുരിദാറടിക്കും എനിക്കുള്ള എല്ലാം അടിക്കും
ആഹ് നമ്മക്ക് പിന്നെ പുറത്തൊന്ന് വാങ്ങണ്ടല്ലോല്ലെ അങ്ങനെ പഠിച്ചാല്
ഉം പിന്നെ അതൊക്കെ പറഞ്ഞ നല്ലൊരു ഇതാണ് കാരണം എന്താ വച്ചാല് ഈ അടിക്കാന് തുണിക്ക് വിലയില്ല അടിക്കാൻ കൊടുക്കാൻ അടിക്കൂലിയാണ് നല്ല നല്ലോണം ആവ്വാ അഞ്ഞൂറ്റിഅയ് നാന്നൂറൊക്കെ വരും
ആഹ് ഉം
തുണിപ്പിഴേ ഇങ്ങനെനി നല്ല കുറവിലുകിട്ടും കട്ട്പീസും അങ്ങനൊത്തൊക്കെ ഇണ്ടാകുമ്പൊക്കെ കുറഞ്ഞു തരും
ആഹ് ആഹ് ആഹ്
ഈ കട്ട്പ്പീസൊക്കെ ആവുമ്പോ ഒരു മുന്നൂറ് ഉം മുന്നൂറ് ഇരുന്നൂറ്റൻപത് അഞ്ഞൂറിലൊക്കെ വരും പക്ഷെ അതില് നമ്മള് പുറത്തടിക്കാൻ കൊടുക്കുമ്പോൾ നാന്നൂറാകും അപ്പൊ നാന്നൂറും മുന്നൂറ്റി അൻപതും നാന്നൂ അത് എണ്ണൂറായി മാറും പിന്നെ എന്തെങ്കിലും ഒരു വർക്കൊല് വാങ്ങി വെക്കണ്ടെങ്കിൽ അതിനൊരു അമ്പതും ഒക്കെപ്പാടെ ഒരു ആയിരം ഉറുപ്പിന്റെ അടുത്ത് വരും അത് ഞ നമ്മളാണ് തയ്ക്കാച്ചെണെച്ചെങ്കിൽ നമ്മളെ വർക്ക്‌ ആഹ് വർക്ക്‌ ആഹ് അവർക്കൊരു നാത്തിനെ ചെയ്യും തുണിക്കൊരു മുന്നൂറ്റിമ്പത് ഉറുപ്പിക ഒരു നാ നന്നൂറിന്റെ ഉള്ളിൽ അമ്പത് തുടങ്ങും അല്ലങ്കിൽ ആയിരം
ആ ആ മിഷീനൊക്കെ ഇണ്ടാവുംലെ വീട്ടില്
ആ
മം പിന്നെന്താ ഇന്നെന്താ എന്തേ കറി അ രാ ര രാത്രികക്കും ഉണ്ടോ കറി?
ഹാ റിണ്ട്.
ഹെ
ശദം
ആ
ഞ്ഞി ഉപ്പേരികൾ വേണെങ്കി ഇണ്ടാവുല്ല. അത് സ്കൂൾക്കൊക്കെ കൊണ്ടാ വനൊക്കെ പോകാനൊക്കെ എടുത്തോണ്ട് ഞ്ഞി രാത്രികക്ക് ഉപ്പേരി ഇണ്ടാവൂല മം മാ ഇത്ണ്ടാവും മീനും ഉണ്ടാവും കറിഇണ്ടാവും
ആ ഇന്ന് മീന് അതിലൂടെ കൊണ്ടോയോ?
എന്തോ ഒരു കഷ്ണമീന് എ ഇന്റെ ഹസ്ബന്റ് വന്നപ്പോ കൊണ്ടുവന്നാ.
എ മക്കളൊക്കെ എപ്പളാ വെരാ നേര്ത്തെ എത്തോ?
എങ്ങനെ? ഓര് നാല് മണി നാലര
ഹെ ഉക്കെ ഇവ് അവിടെ അടുത്തില്ല സ്കൂളിലൊക്കെന്നായ്കാരിംലെ? അവിടെ അടുത്തില്ല സ്കൂളിലൊക്കെന്നേ വണ്ടിയിലൊക്കെ
അല്ല ഒരാള് വെരാൻ അഞ്ചേക്കാല് അഞ്ചരാവും ഓന് കൊർച്ച് ദൂരുണ്ട്. മറ്റുള്ള ഒരു ചെർതിനെ ഞാൻ പോയി കൊണ്ട്രും.
ആ ഇന്നലങ്ങൾ പറഞ്ഞെ ന്നട്ട്
പിന്നെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട് ഇണ്ടോ ഇങ്ങൾക്ക്?
ഇല്ല ഇവിടെ വെള്ളാണ് വെള്ള വെള്ള വറ്റ് ഞങ്ങളി പൊയന്റെ വക്കത്. തെന്നെ ആയോണ്ട് മം മായൊക്കെ ആകുമ്പോ കേണറിപ്പോ കേണ ആ കേണർ നെർ വേനായിക്കണ് ഇപ്പെന്നെ. ഞ അവിടെ എങ്ങനെ വെള്ളൊക്കെ ഇ? ണ്ടോ ആ വെള്ളം കൂടുതല് ഉണ്ടാവുള്ളൂ മം അവിടെ ഇന്റെ വീട്ടിൽ ട്ടിൽ അവിടെ മലന്റെ മുകളില അവിടെ വെള്ള തീരെണും ഇല്ല ഇവിടെ വെള്ള അധികാണു.
ഇമ്മം ഓരോ സ്ഥലത്തേക് ഓരോ തടമാണെങ്കി മഴ പെയ്താ വെള്ളം എറങ്ങാല്ല ഒര് ഇത് ഇണ്ടാവൂല അവുടെ താന്ന് പോവാൻല്ല ഇത് ഇണ്ടാവൂല
താ ആ മേ കിണറൊക്കെനിറിം.
ആ
ഇവിടെപ്പോ ഇന്നലത്തെ മി മയക്കെന്നെ കിണര് കിണർ നിറാൻ നിറയാൻ അയ്ന്.
അങ്ങനത്തൊക്കെ മഴയല്ല അങ്ങനത്തെക്കെ സ്ഥലം ആയാലും ബുദ്ധിമുട്ടാ വെള്ളം ഇങ്ങനെ. ക്കായാൽ ഉം എല്ല ആവശ്യത്തിനേ പറ്റുള്ളു മഴയാലും
ആ ഞ്ഞ മം അവിടെക്കെ എങ്ങനെയാ വെള്ളൊക്കെ ഇണ്ടോ?
വെള്ളം ഇപ്രാവശ്യം നല്ല വെയില് ആയോണ്ട് കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇണ്ടായിനിം ഞങ്ങ ഇന്നാലും ഞങ്ങളെ കെണ്റ്റില് ഇണ്ട്. അവിടുന്ന് കൊണ്ടോണ്ടേരും വെള്ളം പറ്റെ പറ്റുംന്നൊക്കെ വിചാരിചീനിം അയ്ൻ ഒരാ ഒരു കെണ്റ്റിൽ തെന്നെ നാല് മോട്ടറൊക്കെണ്ട്. ണ്ട് അപ്പോപിന്നെ എല്ലാരും ഒരേ പോലെന്നെല്ല വെള്ളം എല്ലാർക്കും ആവശ്യല്ലോലെന്നെല്ലേ? എല്ലാരോടും ഇടത്തെക്കാൻ പറയാൻ വയ്യല്ലോ ഞങ്ങൾത് കൊണ്ട് ക്കാന്നൊക്കെ വിചാരിചീനിം പാടത്ത് വെക്കാഞ്ഞി വാക്കിലോൽക്ക് മൂന്നൊക്ക് കിട്ടാണെങ്കിൽ അതല്ലേ ഏറ്റ വും നല്ലത് ഒല് ഉപയോഗിച്ചോട്ടെന്ന് വിയർച്ചീനിം അയ്ല് പിന്നെ ഒരു മയൊക്കെ പെയ്തു അയ് ല് കൊർച്ചൊക്കെ ഇണ്ടായി.
ആ
പിന്നെ പിന്നെ അങ്ങനെ കൂടൽ ഒട്ങ്ങി വെള്ളം ഇങ്ങനെ കൂടി കൂടി വന്ന് ഇപ്പൊ നല്ലോണണ്ട്. അങ്ങനെ അവനല്ല ഏതെങ്കിലും ഒരു അതിലൊക്കെ അങ്ങനെ ആകും വെള്ളം പറ്റ ക്കെ പോവുന്ന സമയക്ക ആവും അല്ലാതെ അങ്ങനെ എടുത്തി ള്ളാലൊക്കെ എന്താ വെള്ളമല്ലാതെ ബുദ്ധിമുട്ടല്ല അപ്പം ഞങ്ങളവിടന്ന് ഞങ്ങളെ പിന്നെ ഓസിട്ട്കൊടുക്ക അങ്ങനൊക്കെന്തെങ്കിലക്കെങ്ങോട്ടും ഇങ്ങോക്കെങ്ങനെല്ലാ ചൈതു കൊക്കും
ആഹ് ആഹ് എന്റെ എന്റെ വീട്ടില് എങ്ങനെ അങ്ങനെ അവിടെ വെള്ളത്തിന് ഭയങ്കരതാ ഒര് കിണർന്നു തന്നെ മൂന്നാല് മോട്ട റൊക്കെ നിങ്ങളെ വീടടെ എടുതന്നെ സ്വന്തം വീട് എടുത്ത് തന്നെ സ്വന്തം വീട് എടുത്തേന്നെ
ആഹ് ഒക്ക അടുത്തന്നെ അന്റെ അടുത്തല്ലാ
അല്ല കൊറച്ച് പോവാണ്ട് ഏ രണ്ട് ബസൊക്കെ കേറണ്ട്
ആ ക്കെല്ല എടുത്താ
ഏ ആ നല്ല എടുത്താ
ആഹ് പോവാ ഒരു ബസിന് പോവാം ഞാൻ പിന്നെ വണ്ടി ഓട്ടും അപ്പൊ വണ്ടിയും അങ്ങനെ എപ്പോഴും പോയി പോരും
ആഹ് വല്യ മോനോ വല്യതാ മോനോ മോളോ
ഒക്കെ അതൊക്കെ മോ വല്യത് മോനന്നെ
ഉം മഓനൊക്കെ വണ്ടി ഓട്ടിക്കല്ലേ
ഓ
ഉം
വണ്ടി ഓട്ടും പിന്നെ ഓനൊന്നും ലൈസൻസിന് അങ്ങനെ കൊടുക്കല്ല ന് ലൈസൻസ് കിട്ടാത്തത് കൊണ്ട് ലൈസൻസി ഇല്ല
ആഹ് ആഹ് ആഹ് ആ എന്നാ ശരി എന്നാ എന്ന ശരി